ഹലോ കേൾക്ക്ണി ഇല്ലേ ആഹ് കേക്ക്ണ്ട്
എന്തക്കേണ്ട് വിശേഷം
എന്താണ് വിശേഷം നല്ല വിശേഷം കൊഴപ്പൊന്നുല്ല എ ന്താ ഇങ്ങളെ വിശേഷം ആഹ്
എന്താ അവിടെക്കെ എങ്ങനെ കാലാവസ്ഥക്കെ എങ്ങനെ
കാലാവസ്ഥതാ മഴ പെയ്തു കൊണ്ടിരിക്ക്ണ് ണ്ട്
ഏഹ് മഴണ്ടപ്പോ
മഴണ്ട്
ആഹ് ആഹ് ആഹ് ഇവിടെ മഴയൊന്നുല്ല ഇവിടെ നല്ല വെയ്ല് വെര്ന്ന്ണ്ട്
ആഹ് ശെരി ഇവടെ വീട്ട്ലാരക്കണ്ട്
വീട്ടില് ഞാനിപ്പ എൻറെ വീട്ടിലാണ് ഞാന് ഡെലിവറി കഴിഞ്ഞിരിക്കാണ് ആഹ് അവിടെ എന്റെ ഹസ്ബൻഡും ഞാനും രണ്ട് മൂന്ന് മക്കളുണ്ട് പിന്നെ ഹസ്ബൻഡ്ന്റെ ഉമ്മിണ്ട്.
ആഹ് എത്ര കുട്ടി ആഹ് മൂന്നുട്ടേള്ല്ലേ
ക്ക് ഇമ്മക്കും പ്പക്കും എട്ട് മക്കളുണ്ട് വല്യ ഫാമിലിയാണ്.
ആഹ് ആഹ് ഉം ഇവിടെ അങ്ങനതന്നെ ഇവിടെ ഭർത്താവിന്റെ വീട്ടില് പത്ത് മക്കളാണ് അഞ്ചാണും അഞ്ച് പെണ്ണും. ഇന്റെ വീട്ടില് ഏഴ് മക്കളാണ് മൂന്നാണും നാല് പെണ്ണും.
ആഹ് ഞങ്ങളെട്ട് പെൺമക്കളാ
അഹ്ശരി ആൺ മക്കളില്ലേ
ഇല്ലല്ല ഉം ചെറിയ ആളെ ഇനി കെട്ടിക്കാണ്ടേ ബാക്കി എല്ലാരും കെട്ടിച്ച്. ഇപ്പൊക്കെ എല്ലാർക്കും മക്കളായി ചെറിയളിപ്പോ ഡിഗ്രിക്ക് പഠിക്കാണ്. ഡിഗ്രി സെക്കൻഡിയറാണ്. ആഹ് ബർക്കത്തന്നെ അതന്നെണ് നെഹ് ഇക്ക്പ്പൊരു കൊഴപ്പം ഞങ്ങക്ക് ഇതുവരെ ഞങ്ങ വീട്ടിലും ഏഹ് വീട് വല്യ വീടൊന്നല്ലെങ്കിലും ഞ ങ്ങളെ ഇതിനനുസരിച്ചുള്ള വീടാണെങ്കിലും ആ വീട്ടിലെ ബറക്കത്തെന്നെണ് ഇതില് ഒരു ബുദ്ധിമുട്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഞങ്ങളെ കെട്ടിച്ച്ണ കാര്യത്തിലും ഉപ്പാക്ക് ഇപ്പം ഉപ്പാക്ക് കൊറച്ച് കുറച്ചൊക്കെ വയസ്സ് സ്സായിലെ അറുവത് അറുവത്തഞ്ച് വയസെന്നെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകളും വയ്യാതെ സ്ട്രോക്ക് വന്നാണ്ട് അങ്ങനെയൊക്കെ ആയി പക്ഷെ ഇതുവരെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങക്ക് വന്നിട്ടില്ല ആര് എന്ത് എത്ര തന്നാലും നമ്മൾ നമുക്ക് തകയ്ല്ലല്ലോ പക്ഷെ അവര് നമ്മൾ നയിച്ചപ്പൊ ഉം പണിയെടുത്ത് ഞങ്ങളെല്ലാരിം കെട്ടിച്ചു. വല്യ കൂടുതൽ മൊതലൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിലും എന്നാലും ഞങ്ങള് കൊഴ പ്പല്ലാതെയൊക്കെ ഞങ്ങളെല്ലാരും ഇങ്ങനെ പോയി.
ഉം
ചെറിയ ആളും കൂടീണ്ട് ഓളും ഞ ഞങ്ങളതുപോലെ തന്നെ കൈയുന്നുള്ള പ്രതീക്ഷന്നെയാണ് ഞങ്ങൾക്ക്
ആഹ് പ്രതീക്ഷയാണ് ഞമ്മളെ വിജയത്തിലെത്തിക്ക. എന്താ ഇവിടെ ഞങ്ങക്ക് എനിക്കും മൂന്ന് പെൺകുട്ടികളെന്നെണ്. ഉം
ആഹ് ഈ പെൺകു
ഒന്നും അതെ പെൺകുട്ടികൾ ബർക്കത്താണ് ഇപ്പൊ ഇവിടെയും എനിക്ക് പെൺകുട്ടേളാണ് പറഞ്ഞിട്ട് ഇന്നോട് പലോരും പറയാ ആൺകുട്ടി ഇല്ലല്ലേ ആൺകുട്ടി ട്ടില്ലല്ലേ പക്ഷെ ഞമ്മക്ക് ഏതാണോ ഹൈർ അതാണല്ലോ പടച്ചോൻ തരാ പിന്നെ പട ച്ചോനോട് നമുക്ക് ചോയിക്കാനല്ലേ പറ്റുള്ളൂ വാശിപിടിക്കാൻ പറ്റൂലല്ലോ.
ഇല്ലല്ല ഉം പെൺകുട്ടി ഇപ്പത്തെ കാലത്ത് ആൺ കുട്ടേളാണ് ഉണ്ടായാലാണ് നമ്മ വളർത്താൻ ബുദ്ധിമുട്ട് പറയാ ഓൽക്ക് പെണ്ണും കിട്ടുണില്ല ഒ ക്കെല്ലാം കൊണ്ടും കതികേടാണ് പക്ഷേ ഇഞ്ഞി വര് കാലം ആണും പെണ്ണും കണക്കന്നെ
കണക്കന്നെണ് ഒക്കെ കണക്കന്നെണ് ഇനി വരുന്ന കാലം ഉം എന്താ എന്നിട്ട് നോമ്പുണ്ടോ നോമ്പുണ്ടോ ചോയിക്ക ഹലോ ഹലോ ഹലോ ഹലോ ആഹ് ആഹ് എടക്കൊന്ന് സ്റ്റെക്കായി എന്താന്നാറില
റേയ്ഞ്ചിന്റെ ഇഷ്യൂണ്ടൊ അവ്ടെ
ഇല്ല ഇവടെ റേയ്ഞ്ച് ഫുള്ളാണ്.
ഏഹ് ആഹ് ആഹ് എന്തോ സംഭവാവോ ഞാനെന്തോ ഇഞ് ഇൻ ഫോൺല് നെറ്റ് കവറെജേറ്റേലും ഇപ്പം ഏ രാവിലെ തന്നെയാവുമ്പോ നെറ്റിന്റെ ഇഷ്യൂ അങ്ങനെ വര്ലില്ല്യ വൈയ്ക്കിട്ടൊക്കാവുമ്പോ ചെലപോ അങ്ങനെണ്ട് ഇപ്പ എന്താ സംഭയിച്ചാവോ
ഉം ഇവടെ ഇവടെ ഞമ്മള് ഒരു റൂമില് നിന്നാല് ഞമ്മക്ക് തിരെ റേയ്ഞ്ച് കിട്ടൂല. ഇപ്പഞാന് ഏത് കോളിനാണെങ്കിലും ഏ എന്താ ഇഞ്ഞി വാട്സാപ്പ്ണെങ്കില് ഏ താണെങ്കിലും ഞാന് മേലെക് കേറിപ്പൊരാക്കാരം മേലെക്ക്‌ കേറി വന്നിട്ടാ വിളിക്കാൻ കു ത്തിർക്കൊള്ളു അവിടെ മേലെ നല്ല റെയ്ഞ്ചാ ഉം ഉം ഉം അപ്പ അങ്ങനെക്കെ ഏഹ്
ടവറ് റേയ്ഞ്ചിന്റെ ടവറെക്കെട്
ടവറ് കൊർച്ച് വിട്ടിട്ടാണ് ഞമ്മളടുത്തൊന്നുല്ല ഉം ഇന്റെ സി മ്മ് വി ഐ യാണ്.
വി ഐ ലെ വി ഐ പിന്നെ ഒരുവീതം എല്ലായിടത്തും റേയ്ഞ്ചിള്ള സ് ഒരിതാണല്ലോ.
ആഹ് വി ഐ എല്ലാട്ത്തും കിട്ട്ണ് ണ്ട് ഇഞ്ഞിപ്പൊ നാ ഞമ്മക്ക് നെറ്റാണെങ്കിലും അതെ അന്താണ് റീചാർജിന്റെണെങ്കിലും ഒക്കെ ഞമ്മക്കൊരു സൗകര്യള്ളതാണ് ന് വി ഐ
ആഹ് ആഹ് ആഹ് ഇങ്ങള വീട്ടിലാരെക്കെണ്ട്.
ല് ഇന്റെ വീട്ടില് നാല നാല് പെണ്ണും മൂന്നാണും ഇമ്മീം വാപ്പ മരിച്ചു പിന്നെ രാ രണ്ട് ആങ്ങളാരെ ഭാര്യമാര് അവരെ മക്കളും പിന്നെ അയിലെ ലാ ഒരാള് വേറെ പോയിറ്റ്ണ്ട് പിന്നെ രൺ - ഒരാൾക്ക് വീട് പണി തറട്ട്ട്ട്ണ്ട് പിന്നെ ഞങ്ങള് നാല് പെൺകു ട്ടിയാളെ കല്യാണം കഴിച്ച് കൊടുത്തു നാലാൾക്കും നാലാള് ഒരാൾ ക്ക്‌ വീട് ൽ ആ ഇണ്ട് തറവാട് വീടാണ് അവര്ക്കായി വീടായിട്ടില്ല പിന്നെ അവര് ചെറീയെ മകന അവോണ്ട് പിന്നെ അവർക്കിപ്പോ വീടിന്റെ അത്യാവശ്യല്ല മറ്റ് റ്റൊർക്ക് ‌ ഞങ്ങക്ക് മൂന്നാൾക്കും വീടായി പിന്നെ ഇവിടേണെങ്കില് ആ ഭർത്താവിനെ അഞ്ച് ആ നാലാ അഞ്ച് ആ ആണുങ്ങളും നാല് പെൺ അഞ്ച് പെണ്ണുങ്ങളുവാണ് അയില് എല്ലാ ആങ്കുട്ടിയാൾക്കും വീടായി പിന്നെ പെൺകുട്ടിയാളൊക്കെ കെട്ടിച്ചു ഓലെക്കെ ഓല എന്തകൂടെ തന്നെ പിന്നെ ഒരുമ ഒര് മോളെ കെട്ടിച്ചിട്ടില്ല ഉം കെട്ടി കെട്ടിക്കാനായിട്ടുണ്ട് ഇന്റെ മാപ്പളേനക്കായി മേലെള്ളതാണ് പക്ഷെ ആൾക്ക്- ചെറിയൊരു അസുഖം കാരണം അങ്ങനെട് കൊടുത്തിട്ടില്ല ഉം കഴിഞ്ഞിട്ടില്ല പിന്നെ അസുഖം ന്നറഞ്ഞ മെന്റലിയാണ് കാരണം ഒന്ന് ചെറുപ്പത്തിലൊന്ന് പേടിച്ചതാണ്. അപ്പാ അങ്ങനെ മെന്റലി ആയിട്ട്ള്ളരു പ്രോബ്ലം കാർണം കൊടുക്കാന് ഞമ്മക്കൊരിതില്ല കാരണം വേരോരാൾക്ക് പിടിച്ച് കൊടുക്കുമ്പോ ഞമ്മള് കള്ളത്തരം ചെയ്യാൻ പാടില്ലല്ലൊ
കള്ളത്തരം ചെയ്യാപാടില്ല ആരെ ആരെ ഭാവിയായാലും നമ്മളത് ഇതാക്കാൻ പാടില്ലല്ലോ. ഞമ്മൾക്കും പിന്നീട് അത് വേ ഉം അങ്ങനെ ഒരു സംബവം നമ്മൾക്കും മക്കളൊക്കെണ്ടല്ലോ അങ്ങനെ വന്നാലോ പറയാൻ പറ്റൂല്ല പഠച്ചോൻ ആർക് ആരെയും അങ്ങനെ കൊടുക്ക്ണ പാ പറയാൻ പറ്റൂലല്ലോ
വരുത്താതിരിക്കട്ട
ഉം അതാണ് നമ്മള് ഈ ചെറിയ മക്കളെ പേടിപ്പിക്കരുത് ന്ന് പർണത് അതുകൊണ്ടാണല്ലോ
ആ ആ ആ ഇത് പിന്നെ അങ്ങനയല്ല ത് എന്താ ഉം ഇതെന്താ ച്ചാല് ഇത് കുളിക്കാൻ പോയിറ്റ് കൊളത്ത്ന്നാണ് പേട്ച്ചക്ക്ണത്
വെള്ളത്തിലില്ലന്ന് പേടിച്ചാല്ന്ന് പർന്ന് പർന്ന് കേക്കട്ടോ
ആഹ് ആഹ്
വെള്ളത്തിന്ന് പേടിച്ചാല് ഒരു പേടിന്നെ യാണ് ന്ന് പർഞ്ഞേക്കാ
അത് മരിക്കുന്നത് വരെ ഉണ്ടാവുംന്ന് പറയണ കേക്കാം
അതിന് ചികിത്സയും കാര്യങ്ങളൊക്കെ
ചികിത്സക്കെ ഇഷ്ടം പോലെ ചികിത്സ നടത്തീക്കുണു പ്പളും ചികിത്സ നട കണ്ടക ശ്ശെ എന്തോ
ആ അത് അങ്ങനെ ആ എപ്പളും ണ്ടാവ്ല ചെല സമയത്ത്
ചെല സമയത്ത് ഇങ്ങനെ ഓരോ ഇങ്ങനെ പറയും കാട്ടിക്കൂട്ടുക്കെ ചെയ്യും
തന്നെ പ്പാ കുട്ടികളൊക്കെ കാട്ട്യോ
ഇല്ല ആര്നേം ഒന്നും കാട്ടൂല്ല താത്ത ഈ പെരട ഉള്ളല്ണ്ട് പർഞ്ട്ട് ഞമ്മക്ക് വന്ന പെണ്ണുങ്ങള് ക്കാണെങ്കിലും ഞ്ഞി കുട്ടികൾക്കാണെങ്കിലും ഒരു ഉപദ്രവും ല്ല പക്ഷെ താത്തോടെ ഈ വയ്യായി എളകുമ്പോ താത്താക്കൊര് കാട്ടിക്കൂട്ടലാ അപ്പൊ അത് കാണുമ്പോ മറ്റ്ള്ളോൽക്കൊരു വേജാറും വെപ്റാളോ ആ ഞങ്ങള് ഒരു വളപ്പ് തന്നെ തറവാട്ട്ലാണ് താത്തിം അല്ല ഞാൻ തറവാാട്ടിലല്ല എളയച്ചനാണ് തറവാട്ടില് അപ്പ അവടേണ് താത്ത ഉമ്മീം വാപ്പേം ഇല്ല ഉമ്മേം വാപ്പേം മര്ച്ചു ഉമ്മ മര്ച്ച്ട്ട് അഞ്ചു കൊല്ലായി വാപ്പ മര്ച്ച്‌ട്ട് ഒരു കൊല്ലായി
ആഹ് ആഹ് അല്ല അസുഖം ഞ്ഞിപ്പോ കെട്ടിച്ചിട്ടില്ലെങ്കി അസുഖം ഒന്ന് പേദായി കിട്ടിയാല് ഞമ്മക്കും തന്നെ ഒരുതാണ്
കിട്ട്യാരു സമാധാനാണ് എന്തായാലും ഒക്കെ ശരിയാകുമായിരിക്കും ഉം
ഓരോന്നിന് ഓരോ സമയണ്ടല്ലോ ഞ്ഞിപ്പോ മാറാനൊരു സമയംണ്ടകുമ്പോ പറയാൻ പറ്റും
ഉം അതെ മാറാനൊരു സമയം ണ്ടാവും
ഉം ഉം പിന്നെ എന്തെക്
നോമ്പ് ല്ലേ നോമ്പ്ണ്ടായ്നു
ആ ഞാൻ നോമ്പ്ട്ത്തിട്ടില്ല പിന്നെ പ്രസവിച്ചെട്ക്കാണല്ലോ പിന്നെമ്മ സമ്മയ്ക്കൂല കുട്ടി ഇപ്പത്തന്നെ സുന്നത്ത് അയ്മ്പത്തിരണ്ടീസായി സുന്നത്തോമ്പല്ലേ ഫർളായാ മ്മക്ക് പിന്നെ എങ്ങനെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് താക്ക സുന്നത്താവുമ്പ പിന്നെ നമ്മക്ക് അത്ര തില്ലല്ലോ
അത് ശരി ആ ആ എന്ത്‌ കുട്ടിയാ
വീട്ടില് എല്ലാരും നോറ്റിട്ടുണ്ട് ഉം ആൺകുട്ടിയാണ് രണ്ടാണും ഒരു പെണ്ണു ആണ് എനിയ്ക്കുള്ളത്
ആ എനിക്ക് മൂന്ന് പൺകുട്ട്യാളാണ്
ഏ ആ ആ
ഉം ഉം
ഇപ്പോൾ ഇന്റെ നാത്തൂന് തേ മാതിരി ഒരു പെണ്ണും നാ മൂന്ന് പെൺ ആണു വാണ്ള്ളത്
അത് ശരി
അങ്ങനെ ഞങ്ങളെ കുടുംബം തന്നെ. ആണും പെണ്ണും കലർന്നത് തന്നെയാണ്. ഇവിടെ ഇവടെ ഏട്ടത്തിയൾക്ക് വലിയ ഏട്ടത്തിക്ക് മൂന്നാണ്. രണ്ടാമത്തോരിക്ക് മൂന്നാണ്. മൂന്നാമത്തേക്ക് രണ്ടാണും ഒരു പെണ്ണും. മൂന്നാമത്തോക്ക് മൂന്ന് പെണ്ണാണ്. ക്കും ആങ്കുട്ടികള്ണ്ടായിട്ടില്ല ഇല്ലാത്തവർക്ക് ഓ ഇനി ആണായാലും പെണ്ണായാലും ഏതെങ്കിലും ഒന്ന് ഇല്ലാത്തതാണെങ്കിൽ
ആഹ് ഉം അഹ് അതേ അതേ ഇപ്പോ ഇങ്ങളെ കുടുംബം പോലെ ആയില്ലേ? നിങ്ങളെ കുടുംബത്തിലാണ് അല്ലാ ആൺകുട്ടികള് ഇല്ലെങ്കിലും ഇങ്ങൾക്ക് മക്കൾക്കായിട്ട് ആങ്കുട്ട്യോള്
ആഹ് അങ്കുട്ടികള് ല്ലാർക്കും ആൺകുട്ടിള്ണ്ട്. ഒരാക്കേ ഇല്ലാത്തുള്ളൂ പക്ഷേ ഓളെ കുടുംബം ഓളെ അവിടു ട്ട് അവളെ ഹസ്ബൻഡ് ന്റെ അവിടെ കുടുംബത്തിലേല്ലാര്ക്കും പെങ്കുട്ടികളാണ് അപ്പോ അ പിന്നെ ആഹ് ഒരുതിലാണ്.
ആഹ് അതേ താവഴി പറീലേ
ആഹ് ആഹ് അതേ. ഇവടെ ഉമ്മ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ആൺകുട്ടികളുംണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഓക്ക് മാത്രേല്ലാത്ത്. പിന്നെന്റെ വലിയ അൻജ ചെറിയ അൻജത്തിണ്ട്. ഓൾക്ക് ഇപ്പ രണ്ടാണ്. ഒന്നാണ് ഒരു പെണ്ണു ആയി. അങ്ങനെ എല്ലാ ങ്ങനെ കലർന്ന് ട്ടാ. കലർന്നിട്ടന്നേണ്.
അയ്ശെരി. ഇവടെ പിന്നെ ഇന്റെ വീട്ടില് അങ്ങനെയാണ്. ഇന്റെ വീട്ടില് വല്യ ആങ്ങളക്ക് രണ്ടാണും ഒരു പെണ്ണും. ച് രണ്ടാമത്തെ ആങ്ങളക്കും രെ രണ്ടാണും ഒരു പെണ്ണും താത്താക്ക് ഒരാണും ഒരു പെണ്ണും. അഹ് ഒരനിയത്തി ക്ക് ഒരാണും ഒരു പെണ്ണും ഒരനിയത്തിക്കൊരു പെണ്ണ്. ഇനിക്കും മൂന്ന് പെങ്കുട്ടികള്. എല്ലാർക്കും ഈരണ്ടാൾ ഈരണ്ടാൾക്ക് ഒരേ പോലേ. ഇനിക്ക് ഞാൻ മാത്രം അയില് വ്യത്യാസം.
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെയൊക്കെ
ഉം. അഹ്. അഹ്. പിന്നെങ്ങൾക്ക് ങ്ങടെ വീട്ടിലെല്ലാർക്കും നോമ്പ് ണ്ടോ?
ഏഹ്
വീട്ടിലെല്ലാർക്കും നോമ്പുണ്ടോ?
വീട്ടിൽ എല്ലാവർക്കും നോമ്പ്ണ്ട്. എന്നാ ശരി.
ആഹ് ആയികോട്ടെ